ഹലോ
കേൾക്കുന്നുണ്ടോ?
ആഹ് കേൾക്കുന്നുണ്ട്. അങ്ങട്ടാര്ക്ക് കേക്കും അങ്ങട്ട് കേൾക്ണ്ടോ?
എന്താ പണി?
പണി ഇപ്പ ഒന്നും പണിയില്ല. ഇപ്പൊ എന്തേലും ഫോണിലോക്കി ഇങ്ങനെ ഇര്ക്ക.
ആഹ് ഫുഡഴിച്ചോ?
ഇല്ല ഫുഡ് കഴിച്ചിട്ടില്ല ഹസ്ബൻ്റ് വന്നില്ല.
ആഹ് എന്താ ഫുഡ്, ഇന്നെന്താ ഫുഡ് ണ്ടാക്കി?
ഇന്ന് സാധാ ചോ ചോറും.
ഉം
മീൻ പൊരിച്ചത്.
മീൻ പൊരിച്ചത് ഒക്കെല്ലേ, രാവിലെ എന്താ കഴിച്ചേ?
രാവിലെ രാവിലെ എന്തുവാ ഏഹ് പുട്ട് ആയിരുന്നു പുട്ട്. പുട്ടും കടലയും
പുട്ടും കടലയും
ഉം ഉം കടല തേങ്ങ അരച്ച് വെച്ചേ, അല്ലല്ല തേങ്ങ അരച്ചത് അല്ല.
സാധാ പോലല്ലേ ഉം.
ഉള്ളി ഇട്ടോണ്ട് ആഹ് ഉം ഉം.
അപ്പൊ ഇങ്ങനെ മറ്റേ പട്ട, ഗ്രാമ്പു, ഏലക്ക ഒക്കെ ഇടുവോ?
ഇല്ല ഇല്ല അതൊന്നും ഇടൂല അതിന്റെ ഇതൊന്നും ഇഷ്ടം അല്ല. അയില്
ആഹ്
അവിടെ മഴയുണ്ടോ, ഇല്ല ഇന്ന് മഴ അന്നിങ്ങനെ മൂടി നിക്കുണ്ട് മഴ പെയ്തിട്ടില്ല.
ഉം ഉം ഇവിടെ ഇന്ന് ആഹ് ഇവിടെ. ഇവിടെ ഇന്ന് രാവിലൊന്നും പെയ്തില്ല, എവിടെ ഇന്ന്. ഇപ്പൊ വൈകുന്നേരൊക്കെ ആയിപ്പോ മഴ നല്ല പെയ്തിന്നു. ഉം അപ്പൊ പിന്നെ ഇവിടെ എടുത്ത് എന്താ ട്രാൻസ്ഫോമർ പൊട്ടീട്ട്. പിന്നെ കറന്റ്‌ ഒന്നും ഉണ്ടായിരുന്നില്ല, ഉം ഇവിടെ പിന്നെ. ച്ച് പൊറത്ത് ഞാനപ്പൊ പൊറത്ത് പഠിക്കുന്നത്, അപ്പൊ ഇവിടെ വെച്ചാല് പെട്ടെന്ന് വെളളം ഒരു മഴ പെയ്താൽ ഫുൾ റോഡ്. ഫുള്ള് നിറച്ച് വെള്ളയാവും ആഹ് ആഹ് വേഗം വെള്ളം വരും. അങ്ങനെ
ആഹ് ചായ കുടിച്ചേനോ, ഓഹ് ചായ വൈകുന്നേരം ചായ കുടിച്ചു.
ചായ എന്നും ചായ ഉണ്ടാക്കാറുണ്ടോ?
ആഹ് എന്നും പറഞ്ഞാൽ ചരിവ് അങ്ങനെ ഹുസ്ബൻഡ് ഉണ്ടെങ്കിൽ ഇണ്ടാക്കും.
ആഹ് എന്നാപ്പിന്നെ എന്താ കടിയൊക്കെ ഇണ്ട എന്തായുണ്ടവാ?
ഒന്ന് പഴംപൊരി ആയിരുന്നു, ആഹ് ഇണ്ടാക്കിയത്. അല്ല കൊണ്ടുവന്നതാ.
ആഹ്
ഉം ഉം കടയെന്ന്.
എന്നാപ്പിന്നെ എന്തോര് പ ഇങ്ങനെ പൊരിച്ചത് ഒക്കെ എന്തിയേ ഉണ്ടാക്കാറുണ്ടോ? ആഹ് അവിടെ ഇന്ന് അവിടെ സ്പെഷ്യൽ സ്പെഷ്യൽയിട്ട് എന്തായുള്ളത്.
സ്പെഷ്യലായിട്ട് പറഞ്ഞാൽ ഏഹ് ഒന്നും ഒന്നില്ല. സാധാരണ മാതിരി.
കല്ലുമ്മക്കായ ചിലയിടത്ത് നെയ്യ് പത്തല്. അങ്ങനെയൊക്കെ ഓരോന്നും സ്പെഷ്യൽ ഐറ്റം ഉണ്ടാവൂലേ.
ആഹ് ആഹ് അതൊന്നുമില്ല.
അത് എന്താ ഞാൻ ഇന്ന് ചായ ഒന്ന് കറന്റ്‌ ഇല്ലാത്ത കാരണം പൊറത്ത് പോയിട്ട് കുടിച്ചു, അപ്പൊ. ബോണ്ട് ഒക്കെ ഉണ്ടായിരുന്നു, ഇവിടെ മലയാളീസിന്റെ കട ഉണ്ടായിരുന്നു, അപ്പൊ അവിടുന്ന് ഇങ്ങനെ ബോണ്ട്. ഒക്കെ തിന്നു ചമ്മന്തി ഒക്കെ ഇണ്ടായിരുന്നു അങ്ങനെ. ഉം
ആഹ് ആഹ് പിന്നെ ഫുഡ് കഴിച്ചോ?
ആ ഫുഡ് കഴിച്ചിട്ടില്ല ഫുഡ് ഞാൻ ഉച്ച ഉച്ചക്കുള്ള മാത്രം വെച്ചിട്ടുണ്ടായിരുന്നുള്ളു. ഇന്ന് രാവിലെ എണീക്കാ നേരം വൈകി അപ്പൊ പിന്നെ രാവില ഒന്നും കഴിച്ചീല്ല. അപ്പൊ ഉച്ചക്ക് ഇപ്പൊ ഹോസ്റ്റലാണ് നിക്കണത് അപ്പൊ ഞാൻ- തൈരും പിന്നെ നാട്ടില് ഇപ്പ മഴ പെയ്ത- അപ്പൊ അവിടെ എന്റെ വീടിന് തൊട്ടപ്പുറത്ത് പുഴക്കെഉണ്ടായിരുന്നു അപ്പൊ അവിടുന്ന് മീൻ പുടിച്ച് ഉണ്ടായിരുന്നു അപ്പൊ അത് മസാലക്കിട്ട് കൊട് നിരുന്നു അതു പോരിച്ചും- തൈര് കൂട്ടിട്ടാ ഇന്ന് തിന്നത് ഇങ്ങനെയൊക്കെ രാത്രി ഇനിപ്പ എന്തെിലും പുറത്ത്- ആഹ്
ആഹ് രാത്രിന് പൊറത്ത് പോയിട്ടെന്തേനു-
വിചാരിക്കണ്ട് ഇവിടെ ചിക്കൻ റൈസ് ഒക്കെ ഉണ്ട് അത് നല്ല ടേസ്റ്റ് ആണ് -
ആഹ് നമ്മുടെ നാട്ടില് നാട്ടത്തെ പോലെ- ഇവിടുത്തെ സ്പെഷ്യലി പറഞ്ഞല് ചിക്കൻ റൈസ് പിന്നെ കുഷ്കാന്നൊക്കെ പറഞ്ഞണ്ട്
ആഹ്
പൊറത്തായ കാരണം ഇവിട്ത്തെ ഫുഡ്ക്കൊ കാ അപ്പൊ അത് പൊയി അതകുമ്പോ നമ്മൾ നാട്ടിലൊക്കെ ഫുഡിനൊക്കെ നല്ല പൈസല്ലേ ഇവിടെ പിന്നെ എൺപത് രൂപക്ക് നമുക്ക് ബനാന - ഇപ്പം ഉച്ചക്ക് ഉണ്ടാക്കാത്ത സമയത്താണെങ്കില് രാ വേടിച്ചിട്ട് കൊറച്ച്- ഉച്ചക്കക്ക് തിന്നും ബാക്കി രാത്രിക്കൊക്കും അങ്ങനെ തിന്നല
ആഹ് രണ്ടു നേരത്തിനുണ്ടാവുംല്ലേ ഓഹ് ഓഹ് ഓഹ് -
ആഹ് ആഹ് -
ആഹ് ചിക്കൻ നൂഡിൽസ് -
ആഹ് ഇവിടെ അതൊക്കെ നമ്മൾ നാട്ടില നമ്മ നാട്ടില് ചോറും സാമ്പാറും പിന്നെ അധികം ബിരിയാണി മന്തി അങ്ങനെ ഇവിടെ പിന്നെ ഇതൊക്കെയാണ് ഇവിടത്തെ സ്പെഷ്യൽ ആയിറ്റ് പിന്നെ രാവിലെ ചായക്ക് ബോണ്ട പിന്നെ ഉഴ്ന്ന് വട പരി പ്പുവട അങ്ങനെക്കെഇണ്ട് പിന്നെ പാനിപൂരി ഒക്കെ ഇണ്ടാവലിണ്ട്ട്ടോ വൈകുന്നേരത്തൊക്കെ
ആഹ് ആഹ് ആഹ്
പാനിപ്പൂരി പിന്നെ കാളന് ന്നൊക്കെ പറയും ഈ മഷ് മഷ്റൂം അറിയില്ലേ? ആ അത് വെച്ചിട്ട് ഇണ്ടാക്കിയ സാധനം പിന്നെ മസാലപ്പൂരി ആ അങ്ങനെ അതൊക്കെ ഇണ്ടാവല്ണ്ട് ആ അങ്ങനെ
ഹോസ്റ്റലില് വേറെ വേറെ ആളില്ലേ?
ആഹ് ഹോസ്റ്റ ആ ഞങ്ങൾ ആദ്യം വന്നപ്പോ ഹോസ്റ്റലോനു പിന്നെ അവടെ ആറായിരം രൂപൊക്കെ മാസം കൊടുക്കണം അപ്പൊ ഫുഡ് പിന്നെ അതിനോക്കെ ആയിറ്റ് ആറായിരംരൂപ പറയുമ്പോ അത് ഒരു മാസത്തില ആറായിരം രൂപ ഒരു കൊല്ലത്തിലൊക്കെ ആവുമ്പോ കേറെവൂലേ ഇപ്പ നാല് വർഷൊക്കെ നിക്കുമ്പോ അത്യാവശ്യം അപ്പ ഞങ്ങള് പോർത്ത് ത്ത് റൂമെടുത്തു അപ്പൊ അതവുമ്പോ വാടക രണ്ടായിരം രൂപയഉള്ളൂ ഒരുന്റെ റൂമിൽ ആഹ് ഫുഡ് ഞങ്ങളെന്നെ ഇണ്ടാക്കണം
ആഹ് ഇണ്ടാക്കണം
അപ്പൊ ഇന്റെ റൂമില് മൂന്നാൾക്കാര്ണ്ട് അപ്പെ ഒരാൾക്ക് രണ്ടായിം രൂപ വരുള്ളൂ പിന്നെ നാട്ടിലിങ്ങനെ രണ്ടാശനി നാലാശനി ഒക്കെ ഇങ്ങനെ പോകുമ്പോ ഇപ്പൊ മോരുകറിയോ മീൻ കറിയോ അങ്ങനെയൊക്കെ എന്തിട്ടുണ്ടെങ്കിൽ അത് കൊണ്ടുവരും അപ്പൊത് ഫ്രീ- ഡ്ജ് ഇവിടെ ഉണ്ടായ ഫ്രിഡ്ജില് വെക്കും- ക്ക്പോ നമുക്ക് ചോറ് വെച്ചാ മതി പിന്നെ ഇത് ഇടക്കട കുറച്ച് കുറച്ചടുത്ത് തിളപ്പിച്ചാല് കൂട്ടാലോ
ആഹ് അതെ അതെ ആഹ്
പിന്നെ നാട്ടിൽന്ന് ഒരു മാസ് കെ കഴിഞ്ഞിട്ട് പോയിക്കണന്നുണ്ടെങ്കില് ഇവിടെ വ്യാഴ് എല്ലാ വ്യാഴ്ചയും ചന്തണ്ടാവും
ആഹ്
അപ്പൊ പത്ത് രൂപക്കൊക്കെ ണ്ടാവും ആഹ് പച്ചക്കറികൾ ണ്ടാവും അപ്പൊ നമുക്ക് ഒ ഒര് പ്പ ഒറ്റക് ഫുഡ്ക്കെ ണ്ടാക്കല് ഇന്റെപ്പ ഉള്ളവര് പറഞ്ഞ പലരും പലെ സ്ഥല വെ വെര്ന്നോരാ പ്പോര് ചെലോര് രാവിലെ ഫുഡ് പറഞ്ഞാല് എന്താ ക കഞ്ഞി ചോറ്ന്ന്ണോരോവും. ഞാനൊക്കെ പിന്നെ ക് കടി എന്തായാലും നിർബന്ധാണ്. അപ്പൊ പിന്നെ എല്ലാരും ഇപ്പൊ ഒറ്റക്ക് ഒറ്റക്ക ഫുഡ്ണ്ടാക്കല് അപ്പൊ ച ആഹ് ഗ്യാസ്ണ്ട് പ്പൊ ഗ്യാസ് കഴിഞ്ഞിട്ട് ഇവിടെ ഞങ്ങത് പറഞ്ഞ ബ്ലാക്ക് ഗ്യാസ് ഏന്നു ഇങ്ങട്ട് കണ ക്ഷന് നേ ഏജൻ സി വഴി എടുത്തല്ല ഇങ്ങനെ സീനിയേഴസ് എടുത്ത് ങ്ങനെ വന്നേനു പക്ഷെ ഇപ്ര എന്നിട്ട് ഗ്യാസ് പ്രാവശ്യം കൈഞപ്പോ മൂവായിര്ത്തഞ്ഞൂറ് ർപ്യ കൊട്ട്ത്ട്ടാ നറച്ച് വല്യേ കുറ്റിയാ ട്ടോ
ആഹ്
ആഹ് ആഹ് മറ്റ് അത് ബ്ലാക്ക് ഇതുവരു കിട്ടിന്നില്ല ഇപ്പൊ ഗ്യാസിന്റെ പ്രശ്നാണ് ഇപ്പൊ കിട്ടി പ്പൊ ഞങ്ങതൊക്കെ ഒരു ഏഴു മാസം പോവും ഒരു ഗ്യാസൊക്കെ
ആഹ് ഹ് ആ മൂവായിരം
ആഹ് പക്ഷെ ഏജൻസി വഴി എടുക്കച്ചാല് ഇത്രന്നായി നീല്ല നാട്ടിലുള്ള അതേപോലത്ത ആയിരുന്നു
ആഹ്
ഞങ്ങള് പി അറിയില്ലല്ലോ പ്പമുക്ക് ഇ ഇങ്ങനെ പ്രശ്നം വരുന്നറിയില്ലേഞ് ങ്പ്പ അന്നേ എടുത്തീന്നു അങ്ങനെ അപ്പങ്ങനെ പച്ചക്കറിക്കെ എങ്ങനെ പത്ത് രൂപക്കൊക്കെ വേടിക്കാച്ചാല് ഒരാൾക്ള്ളത് മതില്ലോ
ഉം
അപ്പങ്ങനെ കോവക്ക ങ്ങനെക്കെ ഓരോന്ന്ണ്ടാവും ചീര ആഹ് കോവക്കക്കെ ക്ക അധികം ഇഷ്ടം കോവക്കാണ് അപ്പൊഞൻ ഇക്ക് തൈ രായാലും കുഴപ്പല്ല ചോറുംതൈരും ഏഹ് മതി ഫുഡ് കഴിക്കാന് എടക്ക് തൈര് സാധൊക്കെണ്ടാക്കും അപ്പ അതിക്ക് കോവക്ക് പൊരിച്ചതോ കിഴങ്ങ് പൊരി ച്ചത് എല്ലേ വൈതനങ്ങ അങ്ങനെക്കെ ഓരോന്ന് ണ്ടാക്കും ഉം ങ്ങളടെ ബിയെന്താ ബിരിയാണിക്കെണ്ടാക്കോ
ഓഹ് ബിരിയാണിണ്ടാക്കും മന്തിണ്ടാക്കും ഓഹ് ഓഹ്
ഉം അപ്പ ബിരിയാണിക്കെണ്ടാക്കുമ്പോ എങ്ങനെണ്ടാക്കും പൊരിച്ച ചിക്കൻട്ടാണോ അത് പുഴുങ്ങിയിട്ടാണ് ണ്ടാക്ക
പൊരിച്ച പൊരിച്ചാണ് ണ്ടാക്ക രണ്ട്തേ എന്തേലും ഉണ്ടാക്കും പൊരിച്ചാണ് ടേസ്റ്റ്
ആഹ് അയ്ല് ഇങ്ങനെ എല്ലാ മസാല ഇട്ടിട്ടാണോ ചെലരാണല്ലോ മസാലന്നും ഇടാതെ വെറും മുളക് മുളക് പൊടി ഒന്നും ഇടാതെ മഞ്ഞ
ആഹ് മഞ്ഞപ്പൊടി ഉപ്പും ട്ടാണ്ട് ആദ്യൊന്ന് ചൂടാക് പൊരിക്കും
ആഹ്
ആഹ് എന്നട്ട് പിന്നെ മസാല ഉള്ളിയും അത് വാട്ട്യാണ്ട് പിന്നെ.
അതില് പിന്നെ മുളകും പൊടി മഞ്ഞപ്പൊയൊക്കെ ഇടോ അയില്
ആഹ് മസാലേൽ മഞ്ഞപ്പൊടിയും മുളക് പൊടിയും എല്ലാ പൊടികളും ഇടും
ആഹ്
ബിരിയാണി മസാല
ആഹ്
ആഹ് അങ്ങനെ എല്ലാ പൊടികളും ഇടും കുരുമുളക് പൊടി
അപ്പൊ ടേസ്റ്റ് ആവുംല്ലേ
ആഹ് ടേസ്റ്റ് ആവും പിന്നെ അത് ചിക്ക ചിക്കൻ അയിൽ ഇട്ടാണ്ട് പിന്നെ കുക്കർല് ചോറ് ണ്ടാക്കും ഉം എന്നട്ട് പിന്നെ അയ്ക്കിട്ട് ദെമ്മ്ടും
ആഹ് മന്തിയൊക്കെ ഇപ്പൊ എങ്ങനെ ഉണ്ടാക്ക
മന്തി അതേമാതിരി തന്നെ എല്ലാ മസാലകളും ചിക്കൻൽ ഇട്ടാണ്ട്
ആഹ്
ഒരു ആഹ് ഒരു മണിക്കൂർ ഒക്കെ റെസ്റ്റ് ചെയ്യാൻ വക്കും
ആഹ്
എന്നിട്ട് പിന്നെ അതിലേക്ക് അരി കുതിർത്താണ്ട് പിന്നെ
എടും അല്ല ഇപ്പം അതല്ല ഈ മന്തിയിൽ വരുമ്പോല്ലേ കെ മസാലേൽ പറഞ്ഞാല് വെളുത്തുള്ളി ക്യാപ്സിക്ക അങ്ങനെ ഇട്ടിട്ടാ ഉണ്ടാക്കാ
കഫ്സിക്കൻ വെളുത്തുള്ളി ഇഞ്ചും പേസ്റ്റ് ആക്കിയത് പിന്നെ തക്കാളി അങ്ങനെ ഓരോ
തക്കാ അല്ല തക്ക തക്കാളി അയ്ൽ ഇട്ടിട്ടാണ്ടിക്കാ
ആഹ് തക്കളിക്കുന്നുണ്ടാവും ചെറുതായിട്ട് അരിഞ്ഞാണ്ട് ഒന്നൊക്കെ ഇട്ട് ഇടും പിന്നെ ഒരു വലിയുള്ളി അഹ് സവാള അതൊക്കെ ഓരോന്നിടും ഉം ഉം അങ്ങനെ ഇട്ടും കുറച്ച കൂടി ടേസ്റ്റ് ആണ്
ആഹ് ഇൻ്റോടെ ഇങ്ങ ഇ തക്കാളിന്നും ഇടല്ല്ല എന്റ പറഞ്ഞാല് ഇപ്പൊ ചിക്കൻ ഉണ്ടെങ്കി വെളുത്തുള്ളിയും ക്യാപ്സിക്കും മല്ലിച്ചപ്പൂം ഇടും പിന്നെ മാഗി ക്യൂബും ആഹ് പട്ട ഗ്രാമ്പ് ഏലക്ക ഇടും പിന്നെ സൺഫ്ലവർ ഒഴിക്കും കളറും ചേർക്കും ത്രേ ചേർക്കോള്ളൂ ഉള്ളിൽ തക്കാള്യൊന്നും ന്റെമ്മ ചേർക്കൽല്ല കേട്ടോ ഓരോരുത്തും ഓരോന്ന്
ഒരു തക്കാളി ഒരു ഉള്ളി ഒക്കെ ചേർത്താല് കുറച്ചൂടെ ടേസ്റ്റ് ഉണ്ടാവും ചെറുതായിട്ട് അര്ഞ്ഞാണ്ട് കാപ്സിക്കം അരിമ്പോലെ അതേമാതിരി അരിഞ്ഞാണ്ട്
ആഹ്
ഉം ഉം
പിന്നമ്മ ഇങ്ങനെ ഇങ്ങനെ ഉണ്ടാക്കി അതും കൊഴപ്പല്ല മന്തി പിന്നെ ഇങ്ങനെ വെച്ചാലും ടേസ്റ്റ് ആണ്
ആഹ് എങ്ങനെ വെച്ചാലും ടെസ്റ്റ് നമ്മൾ യൂ യൂട്യൂബിലൊക്കെ അടിച്ചോക്കി പല ഓരോരുത്തരും ഓരോ മോടലാ വെക്കല്
ആഹ് ഐശരിയാ കപ്സ ഒക്കെ ഉണ്ടാക്കോ
ണ്ട ഓഹ് കബ്സിം ണ്ടാക്കും
ആഹ് പിന്നെ രാവിലെ ക്കെ പത്തിരി ചപ്പാത്തി അങ്ങനെയൊക്കെ വരുന്നുണ്ടാക്കോ
ആഹ് പത്തിരി ചപ്പാത്തി ദോശ
ആഹ് ദോശ ചിലർ ദോശയാണല്ലോ അരിപ്പൊടി അരി ഇപ്പോഴേട്ട ഉണ്ടാക്കും ചെയ്യും പിന്നെ പച്ചരി കുതിർത്തിട്ട് ഉണ്ടാക്കും ഇങ്ങള്ങ്ങനെ അങ്ങനെണ്ടും
അരി കുതിർത്തി കാണ്ട ണ്ടാക്ക
എപ്പളും അങ്ങനെന്നെ ണ്ടാക്ക
ഓ ഓ ഓ എപ്പളും അങ്ങനെണ്ടക്ക പൊടി പൊടി കൊണ്ട് ഓ വരും അത്ര അരിപ്പൊടിയിലകുമ്പോ അത്ര ഇത് കിട്ടൂല
ടേസ്റ്റ് ണ്ടാ ആആ
ആ കൊറച്ച് ഒ ചെലപ്പം ഒരു ഒട്ടലോ അങ്ങനെയൊക്കെ
ആ അങ്ങനെ പിന്നെ ന്നാ ശരിട്ട ന്നാ ഓക്കെ ഹലോ
ഹലോ
ഹലോ
ഹലോ